ഹലോ ആഹ്കേൾ- ക്കന്നുണ്ടൊ ഞാൻ പറയുന്നത്
ആഹ് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് എന്തെടുക്കാ വിശേഷം ഒന്നുല്ലടാ ഇങ്ങനെ ഇരിക്കുന്നു
ആഹ് ഇല്ല മഴല്ല മഴ ഉച്ചക്ക് നല്ല രീതിയില് പെയ്യുന്ന് വിചാരിച്ച് പഷ ഉച്ചക്ക് വന്നില്ല മഴ
ആഹ് ഇവിടെം പഷെ ഇന്നത്തൂസം പെയ്തിട്ടന്നില്ലട്ടോ നല്ല വെയിലാണെ രാവിലോട്ട് ഇതുവരെ പഷെ ഇന്നലെ നല്ല മഴയാരന്നു രാത്രീലൊക്കെ ഇവിടെ നല്ല മഴയാരന്ന് ഇവിടെ നല്ല മഴയാരുന്നു രാത്രില് ഇന്നലെ രാത്രില്
ആഹ് ഇവിടെ മഴയേല്ല
ആഹ് ഇന്ന് പഷെ പെയ്തിട്ടില്ല ഇന്ന് നല്ല വെയ്ല തുണിയൊക്കെ ഏകദേശൊക്കെ ഒണങ്ങി കിട്ടിയട്ടോ ഉം പിന്നെ
ആഹ് ചായ കുടിച്ചിട്ടില്ല ഇങ്ങള് കുടിച്ചോ
ഇല്ല ഞാന് ഉച്ചക്കത്തെഭക്ഷണം കൊറച്ച്മുന്നയ കഴിച്ചേ മോളൊണ്ടേ അപ്പം ഒന്നര വയസിന്റെ കുത്തി- തിവെപ്പ് എടുക്കാവേണ്ടി ഒന്നരവയസ് അപ്പ അതിന്റെ ഇന്ന് ഇഞ്ചെഷൻ എടുത്തിട്ട് വന്നതേയൊള്ള് അപ്പവക്ക് കാലിനൊക്കെ നല്ല വേദനയ- തോന്നുന്നു ഒറക്കവാ അപ്പവൾടെകൂടെ ഇങ്ങനെ കെടക്കാരുന്നു ആഹ് ഒന്നരവയ്സ് അപ്പൊ അതിന്റെ വാക്സിൻ എട് എടുക്കണല്ലോ ആഹ് ഞാ നല്ലമേടാ പെങ്കുട്ടികള് സാധാരണ ആഹ് നല്ല കുറുമ്പാണ് ഒര് ഒര് സെക്കൻഡിരിക്കൂല്ല അടങ്ങി നടക്കാ- തൊടങ്ങിയാരണം മുറ്റത്തേക്കെക്കെ എറങ്ങി അങ്ങ്പോം
ആ ആഹാ
ഉം പൊറകെ ആള് ഒരാള് മ്മള് പൊറകെനിക്കണം അതെ
ഉം എന്റെ എവിടെ ഒറങ്ങിക്കാണോ
ഇപ്പതെ ഞാഒറക്കി ഇപ്പം എനിക്കോന്ന് വേദനയായോണ്ടാരിക്കും ആഹ് നമ്മൾ കഴിക്കുന്ന ആഹ് നമ്മ കഴിക്കുന്നെല്ലാം ആഹ് നമ്മളഴിക്കുന്ന ഫുഡെന്ന കൊടുക്കല്
ആഹ്
ഉം പിന്നെ ചോറ് കഴിക്കത്തില്ല ആള്
ചോറിഷ്ടല്ലെ
ഊഹ് ചോറിനോട് വെറുപ്പാ ചോറ് കഴിക്കത്തില്ല ഇഡ്ലി ദോശ ചപ്പാത്തി അങ്ങനെക്കെ കഴിക്കും പിന്നെ ചോറ് കഴിക്കതില കറികളൊക്കിഷ്ടാണ് അവിയല് തോരൻ മെഴ്ക്ക് പെര- യതൊക്കെ കഴിക്കും
ഉം ഉം ഇന്നെന്തെണ്ടാക്കി രാവിലെ
ഇന്ന് രാവിലെ ദോശ ഒണ്ടാക്കിയെ ദോശേം സാമ്പാറും അപ്പൊ സാമ്പാറില് മറ്റേ എന്താ ഗ്രേവി ഇഷ്ടീല്ല കഷ്ണങ്ങളാണ് ഇഷ്ടം അങ്ങനൊക്കെ
അത് ഒടച്ച്കൊടുത്താ മതി കിഴങ്ങും ക്യാരറ്റും ചേന എല്ലാതും ഒടച്ചിങ്ങ ചോറിന്റൂടെ കൊടുത്താമതി
ആഹ് പഷെല്ലെ ചോറ് കഴിക്കത്തില്ലവള് ചോ കറി മാത്- എത്ര കൊടുത്താലും പിന്നേം ഒരു രണ്ട് മൂന്നുരുളെക്കെ അത് ഒരു മണിക്കൂറെട്- ത്തിട്ടാണ് കഴിക്കുന്നെ
ആഹ് അപ്പൊ ഉച്ചക്കെന്താ കൊടുക്കലാൾക്ക്
ഉച്ചയ്ക്ക് ചോറന്നെ കൊടുക്കും സമയെടുത്തെങ്ങനേലൊക്കെ ഞാ കുത്തിതീറ്റിക്കും പൊറകെനട- ഓരോന്നൊക്കെ കാണിച്ച് മുറ്റം വഴിയെക്കെപോയി എങ്ങനേലും കഴിക്ക്-
ആഹ് അതെ എങ്ങനേലും ഉള്ളിൽക്കാക്കണല്ലോത്
ആഹ് അതെ അതെ ഇപ്പൊ ഡോക്ടേഴ്സൊക്കെ പറയല്ലോ അരിയാഹാരം ഒരു നേരെങ്കിലും ഉള്ളില് ചെല്ലണോന്ന് പറയല്ലോ
ആഹ
ഉം
അതേ രാവിലെ എന്ത് ഉണ്ടാക്കിന്ന്
ഇന്ന് ദോശ ഉണ്ടാക്കി ദോശയും സാമ്പാറും
ഉച്ചക്ക് സാമ്പാറ്ണ്ട്
ഉം സാമ്പാറണ്ട് പിന്നെ മീൻ ഉണ്ടായിരുന്നു പിന്നെ മെഴുക്കുവരട്ടി പിന്നെ മോരൊക്കെ എപ്പഴും ഉണ്ടാവും ഈ കാരറ്റും ബീറ്റ് ഫ്റൂട്ടും കൂടി മിക്സ് ചെയ്ത് വെക്കത്തില്ലേ ആഹ്
ആ അപ്പൊ അതും കഴിഞ്ഞു ഇനി രാത്രിക്ക് എന്താ
രാത്രിക്ക് ചോറ് ഏ ചോറുണ്ടാക്കും പിന്നെ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലൂട ഉണ്ടാക്കും ര അപ്പ ഉള്ളത് കൊണ്ട് അപ്പക്ക് ഷുഗറുണ്ടെ അപ്പം ചോറ് കഴിക്കത്തില്ല എന്തെങ്കിലും ഉണ്ടാക്കണം
ഉം ഉം
ഉം ഞാനിപ്പ എൻ്റെ വീട്ടിൽ ല ആ
അവിടെ പിന്നെ എന്നാ പോവാ
ഞാൻ നാളെ പോവും ഞാനിപ്പോ ഒരാഴ്ചയായി വന്നിട്ട് അമ്മയുടെ കാലില് ഒരു പ്രാണി കുത്തി ഞങ്ങക്കിവിടെ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടേ അപ്പൊ പറമ്പിൽ ഇറങ്ങിയിട്ട് ഒരു പ്രാണി കുത്തിയിട്ട് കാലിലു വെഷം എറങ്ങി കൊറച്ച് ഇതായിരുന്നു അപ്പം
പറമ്പില് കൃഷിണ്ട്ല്ലേ
ആഹ് അപ്പം ഇപ്പ മഴക്കാലം അല്ലേ അങ്ങനൊന്നും ഇല്ലടാ നമ്മക്ക് അങ്ങനെയൊക്കെ ചേന ചേമ്പ് കാച്ചിൽ വാഴ കപ്പ ആ പിന്നെ പാവക്ക അങ്ങനെക്കെ
മലയോര മേഖലയിലാണോ നിങ്ങള്
അല്ല
ഉം
ഞങ്ങള് റബ്ബർ തോട്ടം ഒക്കെ റബ്ബറൊക്കെ കുറച്ച് കൂടുതലാണ് സ്ഥലാ ഉം ആഹ് അപ്പൊ ആഹ് അപ്പൊ ക്ഷേ കൊതുകുണ്ട്
ഉം കൊതുക് ണ്ടാവും നല്ല കൊതു
അ ആഹ കൊതുക പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തങ്ങുംല്ല ആ ഇപ്പം ഈ പറമ്പൊക്കെ ഉള്ളത് ഇപ്പൊ തെളിച്ച് തെളിച്ചിടുവല്ലോ
നല്ല തണുപ്പാവുംല്ലേ
ആഹ് അതാണ് പക്ഷെ വലിയൊരു അങ്ങനെ ഒരു ഇതി ഇല്ല ണ്ടോ ആ അത്രേ ഒരു രില്ല അപ്പൊ പ്രാണി കുത്തിയിട്ട് ഹോസ്പിറ്റലിൽ പോയി കുഴപ്പം ഒന്നും ഇല്ല അപ്പ നീരൊക്കെ വ നല്ല വേദനയായിരുന്നു എനിക്ക്തിൻ്റെ കൊമ്പറങ്ങോ അങ്ങനെ എന്തോ ചെയ്തതാണ്
ഉം അ
ഉ ആ അതെ അതെ ഞൻയിപ്പം ഒരാഴ്ചയയി വന്നു ഇനിപ്പോ നാളെ തിരിച്ച് പോകണം
ഉം നാളെ പോവപ്പൊ അടുത്തന്നണോ കല്യാണം കഴിച്ച വീട് അടുത്ത തന്നെ ആണോ കല്യാണം കഴിച്ച
ആഹ് അടുത്തന്നെ അടുത്തതന്നെ ഇവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പോയാൽ മതി
ആഹ
ഉ ആ ഞങ്ങള് പിന്നെ എപ്പോഴും വന്നും പോയി വന്നും പോയി നൽക്കും അങ്ങനെയൊക്കെ ആ ഇടക്ക് വന്ന് വരു രണ്ടു ദിവസം നിൽക്കും പോവും പിന്നെ വരും അങ്ങനെയൊക്കെ
എന്നിട്ട് വേറെ എന്തൊക്കെ വിശേഷം
വേറെ വിശേഷമൊന്നുമില്ല
ഇനി എന്താ വൈകുന്നേരത്തെ സ്പെഷ്യൽ എന്തേലും ഉണ്ടാക്കോ
ആ എന്തെങ്കിലും ഉണ്ടാക്കണം
ഇല്ല ഞാൻ മാരീഡ് അല്ല പഠിക്കാണ് ആ അതെ
വൈകുന്നേരം എന്താണ് ബേക്കറി ഐറ്റംസ് ആണോ ഇഷ്ടം അതോ പൊരിക്കടികളാണോ
ബേക്കറി ഐറ്റംസ് എനിക്ക് ഇഷ്ടമായിരുന്നു ഡെലിവറിക്ക് മുമ്പ് എണ്ണ പലഹാരമൊക്കെ ഒരുപാട് കഴിക്കാരുന്നിട്ട് ഞാൻ കുറെ കുറച്ചു
അതെന്താ
പതിയായിട്ടില്ല കുഞ്ഞു പാൽ കുടിക്കുന്നോണ്ട്
ആ നല്ലതല്ലല്ലോ അല്ലെ
അതല്ല അതുകൊണ്ട് കുറച്ചു പക്ഷെ എനിക്കതായിരുന്നു ഇഷ്ടം കേട്ടോ എന്ന പിന്ന വീട്ടിൽ നമ്മൾ പഴംപൊരി ഒക്കെ വീട്ടിലുണ്ടാക്കും ഉള്ളിവട ഈ ഉഴുന്നുവട പരിപ്പുവടയൊക്കെ ഇല്ലേ വീട്ടിലുണ്ടാക്കും
ഉം എനിക്ക് ഇഷ്ടാ എനിക്ക് ഉഴുന്നുവട നല്ല ഇഷ്ടാണ്
ആ
ഉഴുന്നവടനോട് അത് ഒരു വേറെ
എനിക്ക് പക്ഷേ പരിപ്പുവട ഇഷ്ടമല്ലാട്ടോ പരിപ്പോടെ ഉള്ളിവട ഉള്ളിവട എല്ലാം ഉള്ളിവടയൊന്നും എനിക്ക് ഇഷ്ടം ഇല്ല നമുക്ക് പിന്നെ പല പല എണ്ണകൾ ഉണ്ടാക്കുന്നതല്ലേ ഇവർ പുറത്തുനിന്ന് മേടിക്കുമ്പോ
അതെ അതെ പുറത്തുന്ന് മേടച്ച് കഴിക്കുന്നത് നല്ലതല്ലല്ലോ പക്ഷെ നമ്മൾ എന്നാലും
ഉം അ കൂടുതൽ നമ്മൾ പുറത്തു നിന്നാണ് വാങ്ങ എന്തായാലും ആണ് കൂടുതലും വാങ്ങിക്കാറ് പിന്നെ എപ്പഴിപ്പോ കുഞ്ഞു ഉള്ളത് കൊണ്ട് പിന്നെ അവൾക്ക് നമ്മുടെ വീട്ടിൽ ആ മറ്റേ തേങ്ങന്നുള്ള എണ്ണ എടുക്കും അതാണ് എൻ്റെ തെങ്ങുണ്ട് നമുക്ക് അപ്പൊ അങ്ങനെ ആ ണ്ട് ആ ഒരു എണ്ണയിൽ ആയതുകൊണ്ട് പഴം പൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും മറ്റേ നമ്മൾ പേപ്പറിൽ ഇതാക്കിയിട്ട് എണ്ണ മാക്സിമം മാറ്റിയിട്ട് കുഞ്ഞിന് കൊടുക്കും അങ്ങനെ നമ്മൾ ക ഉം അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നും ഡെയിലി അങ്ങനെ ഉണ്ടാക്കൂല്ലല്ലോ എന്തായാലും പുറത്തുന്നല്ലേ ഉം
ങ്ങനെ ആക്ക്യ
ആ
എന്നിട്ട് വേറെന്തൊക്കെയ പഠിത്തൊക്കെ ഉഷാറാ പോണം ഇനി ബിഎഡി ഇപ്പൊ ഡിഗ്രി ഈ വർഷ കഴിഞ്ഞേ അപ്പൊ ബിഎഡിന് ചേർന്നിട്ടുണ്ട് അടുത്ത മാസേ ക്ലാസ് തുടങ്ങ ഉള്ളൂ അപ്പൊ അങ്ങനൊക്കെ ട്യൂഷൻ എടുക്കാനൊക്കെ വിളിച്ചു പക്ഷെ ട്യൂഷൻ എടുക്കാൻ പോയാ അവിടുന്ന് പൈസ നമുക്ക് ലാഭല്ല കാരണം വണ്ടിന്റെ ഇത് നോക്കണല്ലോ നമ്മൾ പോക്ക് വരവ് ചെലവ് കുറക്കുമ്പോ ഒന്നുല്ല അപ്പാ പോയില്ല
ഓ അത് വേണ്ട നമുക്ക് നമുക്ക് ബെനിഫിറ്റ് വേണ്ടേ
അതെ പിന്നെ വീടിന്റെ അടുത്ത് ഒരു വീട്ടിൽ പോണണ്ട് അ
ആ അടുത്തക്കാണ് കുഴപ്പില്ല എല്ലാത്തിനും വീട്ടിലോട്ട് വന്നാലും അങ്ങനെ
ആ ആ മറ്റേത് നമുക്കൊരു ലാഭല്ല അപ്പൊ വ അത നമ്മൾ ടൈം കളയുന്നല്ലാതെ വേറൊന്നും അതൊന്ന്ന് കിട്ടല്ല എന്നിട്ട് കുഞ്ഞുവാവക്കെ എന്താ ഈ നേരത്ത് കൊടുക്കുക
ആഹഹ ഹലോ കേക്ക കേക്ക കട്ട ആയി പോയ പോലെ
ആഹ് ആ് ആ് കുഞ്ഞിവാവക്കെ എന്താ നേരത്ത് കൊടുക്കാ ചോയിക്കാ
ന്തോ
കുഞ്ഞിവാവക്കേ ഈ നേരത്തെ എന്താ കൊടുക്ക കഴിക്കാന്
ഈ നേരത്തി ഇപ്പം നമ്മള് രാവിലെ ഇപ്പൊ അപ്പൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാവൂല്ലോ അങ്ങനെയൊക്കെ കൊടുക്കതിന് ബിസ്ക്കറ്റൊക്കെ ആൾ എടു കഴിക്കും പിന്നെ ഒരുപാടൊന്നും കൊടുക്കാറില്ല പക്ഷെ വേറെ വഴിയില്ല അവള് കഴിക്കും ഇപ്പൊ കഴിക്കും അങ്ങനൊന്നും പറഞ്ഞിട്ട കാര്യല്ലല്ലോ ഉങ്ങനക്ക കൊടുക്കും പിന്നെഏത്തക്ക ആ അ അതിടക്കിടക്ക് ഇങ്ങനെ കഴിക്കൻ കൊടുത്തോണ്ടിരിക്കും ഇപ്പം ആ ഇ പുഴുങ്ങി കൊടുക്കും ഏത്തക്ക ഉണ്ടെങ്കിൽ അത് പുഴുങ്ങി കൊടുക്കും നെയ്യിൽ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കും അങ്ങനെയൊക്കെ കഴ
അങ്ങനെ എന്തെങ്കിലുക്കെ ആയിട്ട് അങ്ങനെ തട്ടിമുട്ടി പോകുംല്ലേ
ആഹ പി ഒരു ദിവസം അങ്ങനെ പോവും പിന്നെ എന്തേലുംക്കെ കഴിച്ചാ മതി പിന്നെ ഒരുപാട് വേണ്ടല്ലോ പിള്ളേർക്കവുമ്പോൾ ഫുഡ് പക്ഷെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ വേണം ഒരേ സാധനം തന്നെ ന മടിക്കത്തിേ
ടേസ്റ്റ് ഉണ്ടോന്ന് നോക്കോ അല്ലെങ്കിൽ തുപ്പോ അങ്ങനെ തുപ്പും അല്ലെ
ഉ അതെ അതെ ഇത് പിന്നെ മീൻകറി അങ്ങനെയൊക്കെ നമക്ക് ഒരുപാട് കഴ കൊടുക്കുന്നക്ക ഇഷ്ടമല്ല എരിവ് പുളിയ ഒക്കെക്ക് വേണം ഉപ്പൊക്കെ വേണം
എല്ലാ കുട്ടികൾ കുട്ടികൾക്ക് ശരിക്കും എരിവ് പറ്റൂല പക്ഷെ എന്താറിയോ
ആ ശീലായിപ്പോ ശീലായിപ്പോ അപ്പൊ ഞാന് മാക്സിമം എരു കൊറച്ച് ഉണ്ടാക്കുമ്പോ അങ്ങനെ എരിവില്ലാണ്ട്ങ്ങ് വക്കും അപ്പൊ പിന്നെ വേറെന്നും ചെയ്യണ്ട ല്ലോ തോരനോക്കൊണെങ്ക അങ്ങനെ പത്ത്മി ഇ സെപ്പററ്റ് എല്ലാം ഉണ്ടാവും
ഉ അങ്ങ
ദോശക്ക ചട്നിയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ മുളകൊന്നും ഇടാതെ ഉണ്ടാക്കും അങ്ങണെ
അവിടെ തനിയെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത അങ്ങനെ തനിയെ കഴിക്കുവോ
ഇപ്പ ഇഡലി നമ്മള് ഒ ഒരു അപ്പൊക്ക കയ്യിൽ കൊടുത്താ കഴിച്ചോളും ചോറ് തന്നെ കഴിക്കുവേ ചോറ് ഇഷ്ട ഇല്ല ആൾക്കൊന്നാവത് കഴിക്കാൻ പിന്നെതിട്ട് ഇങ്ങനെയ നക്കുക അതിങ്ങനെ പിടിച്ച ഇങ്ങനെ നെക്കുക അങ്ങനത്തെ സാധനങ്ങളൊക്കെയ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ
വയറക്ക് പോവൂലാ ന്ന് ള്ളൂല്ലേ
ആ അതെ അതെ പക്ഷെ നമ്മള് പിന്നെ മൂ ഈ ചോറാവുമ്പോൾ മൂട്ടിലൊക്കെ കേയറി പോകത്തില്ലേ അത് കാരണം ചോട് മാക്സിമം ഞാൻ പുറകെ നടന്നന്ന് കൊടുക്കറാണ് പതിവ അപ്പൊെ കയ്ൽ കൊടുത്താ ചപ്പാത്തിക്ക ഒ ഒരു ചപ്പാത്തിക്ക് കയ്യിൽ കൊടുത്ത അത്ങ്ങനെ ഫക് നടന്നാണെന്ന് അത് കഴിച്ച അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാ മതി ഉ
ഉം
പിന്നെ വെള്ളം ആഹ പിന്നെ വെള്ളം കുടി ഇതിനെ വൻ കൂടിയാണ് അത് അതുകൊണ്ടൊരു സാധാരണ കുട്ടപ്പം ഇങ്ങനെ പറയല്ലോ വെള്ളം കുടിക്കാറ് കുറവാണ് പാല് കടുതൽ കുടിക്കുന്നു ദശം വെള്ളംകടി ഉ
ഉ വെള്ളം കൂടി വേണേ കാരണം അല്ലെങ്കിൽ അത് പിന്നെ പല രോഗത്തിനും കാരണം
ത സത്യ
ശരിന
ഉം ആ എടാ ഞാൻ വിളിക്കാംാട്ടെ ഇടക്ക്
ആഹ ആഹ ശ